ആഹ എന്തെടുക്കുവവാ
ആഹ് ഇവിടെ ഇരിക്കുന്ന
ആണോ ചായ കുടിച്ചോ
ആായാ
ആഹ് ആ ഇവിടെയും ചായ കുടിച്ചെ ഒള്ളൂ ആ നല്ല വിശേഷം ചായക്ക് എന്താ രുന്നോ
എവിടെ ചായ കഴിക്കാനായിട്ട് കേ ക്കാരുന്നു അത് ബേക്കറിന്ന് വാങ്ങിച്ചതാ.
ആണല്ലേ മഴയുണ്ടായിരുന്നു. ന്നോ
മഴ ആ ഒണ്ടായിരുന്നട ഇന്നലെ നല്ല മഴ ഒണ്ടായിരുന്ന്. പിന്നെ ഇന്ന് രാവിലെ ഒര് ആറു മണി തൊട്ട് ഏഴ് മണിവരെ ഭയങ്കര മഴയർന്നു നിർ ത്താത മഴയും ഇടി എല്ലാം ഒണ്ടായിരുന്ന്.
ആണല്ലേ ആ ഞങ്ങക്ക് ഇപ്പം മഴയില്ല രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു.
മഴയായിരുന്നല്ലേ ആഹ് ഞങ്ങക്ക് ഇപ്പൊ മഴയില്ല. കാരണം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് നല്ല മഴ ഒണ്ടായിരുന്ന് ഇവടെ പിന്നെ ഒരുമാതിരി മങ്ങിയ ഒരു കാ ലാവസ്
ആ അതെ അതെ തുണി ഒന്നും ഒണങ്ങി കിട്ടുകേല.
തുണി ഒണങ്ങി കിട്ടത്തേ ഇല്ല ഇവിടെ ഫാനിന്റെ കീഴിലിട്ടാ തുണി എല്ലാം ഒണക്കിട്ക്ക്ക. എന്നിട്ട് പിന്നെ നമ്മള് തേച്ചെടുക്കും. ആഹ്.
ന്നാലും ഒന്ന് ശരിക്കൊന്നും ഒണങ്ങി കിട്ടുവൊന്നും ഇല്ല.
ചെറി ആഹ് ശെരിക്കും ഒണങ്ങി കിട്ടത്തെല്ല. ഞാനാന്നെ മോളുടെ എന്റെ മോളുടെ ഡ്രസ്സ് ആണെങ്കി ഇന്ന് രാവിലെ തേച്ചെടുക്കുവാ ചെയ്തോക്കി ട്ടോണ്ട് പോവാനുള്ള
ആഹ് ഞാനും അതെ സോക്സ് ഒക്കെ തേക്കുആയിരു പക്ഷെ എന്നാലും ഒണങ്ങും ഒന്നുംല്ല ആ ആ ആഹ് ആഹ് പക്ഷെ സങ്കടം വരും അവര് അങ്ങനെയി ട്ടോണ്ട് പോകുമ്പോഴു ഓ ആഹ ഒന്നും തന്നെ ഓണങ്ങാതിരിക്കുന്നോണ്ട്
ആഹണ് ഒണങ്ങി കിട്ടത്തതേ ഇല്ല.
ങ്കര പാടാണ്. കാറ്റടിച്ച് തുണി താഴെ പൊ പൊ ണ്ടിരിക്കും
ആന്ന് സത്യവാ
ആ ആ
പിന്നെ അവിടെ എന്ത് വ ഉച്ചക്ക് കഴിക്കാൻ എന്ത്‌ വ
ഉച്ചക്ക് ചോറു ണ്ട് സ്പെഷ്യല് പ്രത്യേകിച്ച് ആ പ്രത് പ്രത്യേകിച്ച് ഇന്ന് ഒന്നുമില്ലായിരുന്നു എന്ന് ചോറ് വെണ്ട ക്കാ ചാറ്
വെണ്ടയ്ക്കാ ചാറോ അതെന്തുവാ
വെണ്ടയ്ക്കാ ചാറ് വക്കും തേങ്ങ അരച്ച്
ആഹാ അതെങ്ങനെയാ അയ്യോ വെണ്ടയ്ക്ക തീയലോ ഇവിടെന്നും അങ്ങനണ്ട് ഇവിടെ ആകെ വെണ്ട ക്ക തോരൻ വെണ്ടയ്ക്കാ മെഴുക്കുപെരട്ടി പിന്നെ വെണ്ടക്ക സാമ്പാറിനാ ത്തെങ്ങാണൊ
ഇ ഇത് വെണ്ടയ്ക്ക തീയൽ വെക്കും അതായത് വെണ്ടയ്ക്കായും വയ ന്ന സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വഴറ്റും വഴറ്റി ഉ പ്പിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് തേങ്ങാ ചിരണ്ടി വറുത്തരയ്ക്കും
ഓ
ഇച്ചിരി മല്ലി പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി തെ ടേസ്റ്റുണ്ടാവേണ്ടി ഇച്ചിരി എറച്ചി മസാലയും കൂടി ഇടും ഇട്ട് നല്ലായിട്ട് മൂപ്പിച്ചിട്ട് വറുത്തരച്ച് ഇച്ചിരി കുടം മറ്റേ പുളില്ലേ വാളംപുളി
വാളംപുളി നമ്മള് മീൻകറിക്കി ഇടുന്നതോ
അല്ലല്ല മ റ്റേ പുളി രസം ഉണ്ടാക്കുന്ന പുളി ആ ആ പുളി പിഴിഞ്ഞ് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുമ്പോം നല്ല ടേസ് റ്റാ ചോറ്ണ്ണാനൊക്കെ നല്ലാ
ആഹ് നല്ലയോ അതും പൊരിച്ചമീനും കൂടെ ഉണ്ടെങ്കി നല്ലതായിരിക്കും ഇല്ലിയോ
അതെ അതെ
ആ ആ ഞാനാന്നെങ്കി ഇന്നത്തെ ദിവസം ഉച്ചക്ക് ഉച്ചക്ക് ഞാനൊന്ന് ചോറ് കഴിച്ചതെ ഇല്ല ഇത് കേ
ഹ്ഹ നല്ലതാ പക്ഷേ നല്ലതാ എന്റെ ഇത് പിള്ളേർക്കൊക്കെ ആണെങ്കിലു വേ ഇഷ്ടവാ കൂട്ടി ആ ആ ആഹ് ആയിന് ഞങ്ങള് വെണ്ടക്ക തീയലെന്നാ പറയുന്ന
ആണല്ലേ നമ്മള് വെണ്ടയ്ക്കെയിട്ട് ഞാൻ അങ്ങനെ തീയല് കഴിച്ചിട്ടില്ല ഞാൻ മറ്റേ കിഴങ്ങും അല്ലാ തമ്മ ള്
ആഹ് ആ അല്ലാതെ നോക്കും ഇതിനകത്ത് വേണമെങ്കി ഇത് ഒത്തിരി നമ്മൾ വഴറ്റി കഴിയുമ്പഴേക്കും അങ്ങനെ കൊഴ ഞ്ഞപോലെ വെള്ളം ഒന്നുചേർക്കരുത് വഴറ്റുന്നത് എണ്ണയ്ക്കാത്തരിക്കണം ആ വെള്ളം ചേർ തക്കാളി ഇടും താക്കാ ഈ വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും തക്കാളിയും കൂടെ ചേർത്ത് വാഴറ്റും അപ്പോ പുളി ഇച്ചിരി ചേർത്താ മതി.
ആന്നല്ലിയോ അപ്പോ ഒന്ന് ഒന്ന് ഒണ്ടാക്കി നോക്കണല്ലോ ഒരു ദിവസം.
ചൂട് ചോറിന്റെ കൂടത്തി കഴിക്കാൻ
ആഹ് ഇവിടെ ഇവിടെ ആന്നല്ലേ ഇവിടെ കോ കോവയ്ക്ക വെച്ച് അതായത് മീൻകറി മീൻകറിന്ന് പറയുമ്പം മീൻ മീനില്ലാതെ കോവയ്ക്ക വച്ച് ച്ച് മീൻകറി ഉണ്ടാക്കും
അത് ശെരി
ആഹ് കോവയ്ക്ക വെച്ച് മീൻകറി ഉണ്ടാക്കാം ഇപ്പം ഇപ്പം വെജ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കി അവർക്ക് മീൻകറിയുടെ ആ ഒരിത് അതായത് നമ്മള് മീൻകറി വെക്കത്തില്ലേ ആ അപ്പോ കോവയ്ക്ക നീളത്തി ത്തിലരിയും കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മള് തേങ്ങ എടു ഇതിനാത്ത് കൊച്ചുള്ളി ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി ചേർത്തിട്ട് മഞ്ഞപ്പൊടി ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കും.
ആണല്ലേ അത് ശെരി ഞാനിത് സത്യമായിട്ട് ഇത് ആദ്യായിട്ടാ കേൾക്കുന്നത് കോവയ്ക്ക കൊണ്ട് മീൻകറി മോഡല് വെക്കുന്ന്
കൊള്ളായിത് ചിലര് കടുക് പൊട്ടിക്കും ഇവിടെ കടുകു പൊട്ടിക്കത്തു ഒന്നുല്ല അല്ല നമ്മള് അരപ്പ് മീൻകറിക്കുള്ള സെയിം അരപ്പ് അപ്പ് തന്നെ ഉണ്ടാക്കിയിട്ട് അരപ്പ് തിളച്ചു വരുമ്പത്തേക്കും കോവയ്ക്ക തട്ട് ട്ടി ത് നമ്മടെ മറ്റേ തോട്ടുപുളില്ലേ തോട്ടുപുളിയും ചേർത്ത് കറിവേപ്പിലേയും എടുത്ത് കഴിഞ്ഞ സെയിം മീൻകറി തന്നെ ആ അങ്ങനെ ഉണ്ടാക്കും.
പേടൊക്കെ കൂടത്തി കഴിക്കുവോ
നമുക്ക് ചോറിന്റെ കൂടെ കഴി ഞാനൊന്നരെ കപ്പയുടെ കൂടെ കഴിച്ചിട്ടില്ല ഈ മീനൊന്നും കി ത ദിസങ്ങളെ എൻ്റെ അമ്മണ്ടാക്കി തന്നിട്ടുണ്ട് ആ ആന്നല്ലേ പക്ഷെ നല്ലതാ ഒരു ദിവസം ഒന്നു ഉണ്ടാക്കി നോക്കണം നല്ലയാത് ഉം
ഇല്ലാതെ തേങ്ങ ഇ ഇട്ട് തേങ്ങാക്കൊത്തിട്ട് മീൻകറി വെക്കുന്ന പോലെ തന്നെ
ആഹ അതെനിിക്ക അറിയത്തില്ല
ആഹ അത് ആ വെണ്ട ആഹ മറ്റേ തേങ്ങാക്കൊത്ത് മാത്രം ഇട്ട് മീൻ എല്ലാം കേ പൊടി എല്ലാം വിഷ്മസാര എല്ലാം ചേർത്ത് ഇ പുളി കുളി ഇട്ട് തിളപ്പിച്ചിട്ട് ഇതും കൂടി ഇടും
ഏത്
ഈെ തേങ്ങാാക്കൊത്ത് തേങ്ങാക്കൊത്ത് വെള്ളത്തിൽ ആദ്യമേ ഉപേോഗിക്കൂ
ആഹ
വേവിച്ചിട്ട് മീനിനുള്ള അരപ്പ എല്ലാം കൂടെ ചേർത്ത് പുളിയും ചേർത്ത് തിളപ്പിച്ചെടുക്കും അപ്പോൾ ഒത്തിരി തേങ്ങക്ക ഒത്തിട്ട് അപ്പം ഇവിടെ അങ്ങനെ മീനാതെ വരുന്ന സാഹചര്യത്തിും മീൻകറി വെക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയില് പക്ഷെ ഇത്ര എന്താ ഇത് ഞാനാദ്യമായിട്ടാ കേട്ടത്
ആഹ നല്ലിയോ ആഹ ഹ ആഹ അതുപോലെ വറുത്തും ഞാൻ കഴിച്ചിട്ടില്ല ഓര പറ കോഴയ്ക്കെ വറുത്ത്ുതിന്നെ നല്ല
ആ നല്ല ആ അതെ അതെ ഇവിടെ കല്യാണങ്ങ എല്ല അങ്ങനെ കിട്ടും
അതെങ്ങനെ കോവയ്ക്ക വറു
അത്ത് ഗോവയ്ക്കൊക്ക അത്യേകിച്ച അരിപ്പൊടിയോ എന്തെങ്കിലും വതണം ജസ്റ്റ് സാലം മുളക് പൊടി അരിപ്പൊടിയൊക്കെ ഇട്ട് പെരട്ടി വെച്ചിട്ട് എണ്ണ ട്ട് വറത്തെടുക്കും അല്ലാതെ ആ കോവ ക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കും പുഴുങ്ങിയിട്ട് വെയിലത്ത് വെച്ച ഉണക്കിയിട്ട് ഉപ്പൊക്കെ തിരുമ്പി വെച്ച് ഇപ്പ ആ പാവ പാവ പാവക്കാട് ഇത്ണ്ടാക്കത്തില്ലേ നമ്മളിങ്ങനെ പുഴുങ്ങി
പവയ്ക്ക കൊണ്ടാ ആ പാവക്ക കൊണ്ടാട്ടാ ഞൻ കഴി ച്ചിട്ടുണ്ട് പക്ഷെ ഈ ഈ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല പാവക്ക അല്ലാതെ മൊ ക് പൊടി മഞ്ഞ പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് തിരുമ്മിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് തൈരും കൂട്ടി ഇല്ലാ ഉണക്കി ഞാൻ കഴിച്ചിട്ടില്ല അല്ലാതെ പ ച്ചപ്പാവക്ക് നേർത്ത പോലെ അരിഞ്ഞിട്ടേ ആ മുളക് പൊടിയും പ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർ കുഴച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്ത് എനിക്ക ഇഷ്ട തൈരും ഈ പാവയ്ക്ക കൊണ്ടാട്ടവും ചമ്മ ന്തിയും
ആ ഇത് നല്ല വെയിലിന്റെക്കെ ഈ ഈ കഴിഞ്ഞ വെലിന്റെക്ക സയ ഞങ്ങള് കോവക്കയും അങ്ങനെ ചെയ്തു പാവക്കയും ചെയ്തു പാവയ്ക്ക ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഓരോ ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി കിട്ടും നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ പകുതിയേ കാണുള്ളൂ ഇത് ഉണങ്ങി വരുമ്പോ
ഉം ഞാന ഇന്ന വരെ കഴിച്ചിട്ടില്ല ട്ടോ
വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതിരിക്കുമ്പം നല്ലതാണ് കഴിക്കാന്
ആണല്ലേ ഞാൻ അത് ഇതുവരെ കഴിച്ചിട്ടില്ല ട്ടോ എനിക്ക് പാവക്കയുടെ തോരനിഷ് സവാ പാവക്കയുടെ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ട ആ പാവക്ക അത് ഇപ്പൊ നാലായി ക്ക് പാവക്ക കീറിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അതും തോനെ സാ ളയിട്ട് ഒരു പച്ച മൊളകും കീറി ട്ട് നന്നായിട്ട് വാട്ടി കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ട്
ആ ഇ മുളക് പൊടി ഇവിടെ മുളക് പൊടി ചേർക്കത്തില്ല ഇഞ്ചി ചേർക്കും ഇഞ്ചി
ഇഞ്ചി ചേർക്കു അല്ലേ എന്നിട്ട് അതിനകത്തോട്ട് തേങ്ങ അരക്കത്തില്ല പകരം തേങ്ങ തിരുമി അതിനകത്തോട്ട് അങ്ങ് ചേർക്കും അപ്പൊ നല്ല ടേസ്റ്റ് അ അതും എനിക്ക് പൊളിയില്ലാ ത്ത തൈര് നമ്മുടെ പുളിയില്ലാത്ത തൈര് പുളിയില്ലാത്ത തൈരും ഈ പാവക്കേടെ ഇതും എനിക്ക് ഭയങ്ക ഇഷ്ടവാ
ആണല്ലേ ഞങ്ങള് പ ഞ ഇപ്പം വെൺ ണ്ടക്കാ തീയല് വയ്ക്കുന്ന് പറഞ്ഞ പോലെ തന്നെ പാവയ്ക്കയും അതുപോലെ തന്നെ തീയല് വയ്ക്കും
തീയല് വക്കും അല്ലേ. ആ പാവയ്ക്ക തീയല് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക തീയല് അമ്മൂമ്മ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്.
ആ കോവയ്ക്ക ആദ്യവായിട്ടാ കേൾക്കുന്നേ കോ ആ കോവയ്ക്കായും അതുപോലെ തന്നെയാ ഈ പാവക്കയുടെ തീയലും. രണ്ടും ഒരേ ഇതു തന്നെയാ വെക്കുന്ന രീതി ആ ആ പക്ഷെ ഒന്നൂടി ഇഷ്ടം കോവയ്ക്ക ഇങ്ങനെ ആ ആ കോവക്കാ ബീ പിന്നെ ഇച്ചിരൂടെ ഇഷ്ടം തീയലു വക്ക ക്കാൻ വേണ്ടി
തീയല് വെക്കാൻ നല്ല വലിയാ ആ ഇവിടെ ഞങ്ങളാണേ മറ്റേ നിത്യവഴുതനേ എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ നിത്യവഴുതനേന്ന് പറയുന്നൊരു പച്ചക്കറി നിത്യവഴുതന അത് വീട്ടില് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ അത് പടർന്ന് അതങ്ങ് കേറി കൊള്ളൂലോ അപ്പം ഇഷ്ടമാതിരി പറിച്ചെടുത്ത് തീയല് ഉണ്ടാക്കിയിട്ടുണ്ട് വറുത്തരച്ച് കിഴങ്ങും
ഉണ്ട് ഉണ്ട് മറ്റേ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ബോള് പോലെ വന്ന് ഇരിക്കുന്ന പോലല്ലേ അത്
ബോള് പോൽ നി ത്യവഴുതന അങ്ങനല്ല ഇരിക്കുന്നെ ആന്നോ ആ ആ അത് തന്നെ അത് തന്നെ ആ സെയിം അത് തന്നെ നിത്യവഴുതനാന്ന്
ത്ര ഇഷ്ടമല്ല
ആണല്ലിയോ നിത്യവഴുത ആഹ നിത്യവഴുതന ഞാൻ പണ്ടെന്നോ കഴിച്ചിട്ടുള്ളയാട്ടോ വീട്ടിലമ്മൂമ്മ കൃഷി ചെയ്തിട്ടിട്ടുണ്ട് ഇത്. ഇത് പടർത്തി വിട്ടിട്ടുണ്ട് കോവയ് ക്കയും പടർത്തി വിട്ടിട്ടുണ്ട് നിത്യവഴുതനോം പടർത്തി വിട്ടിട്ടുണ്ട്.
ആ അത് പെട്ടെന്നു ഉണ്ടാകുകയും ചെ
ആ ഇഷ് ഇഷ്ടംമാതിരി ഉണ്ടാവും അത്. ഇഷ്ടംമാതിരി ആ അപ്പൊ അങ്ങനെ ആ
യെതാ ആ ഇനി ഇത് പടവലങ്ങ ആ പടവലങ്ങ വഴുതന ങ്യാ.
വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടാ. വഴുതനങ്ങയും ത ആ വഴുതനങ്ങയും തക്കാളിയും സവാേളയും. മെഴുക്കുപൊരട്ടി. ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതും രസവും, വറുത്തമീനും. ആ എനിക്ക് ഭയങ്കര ഇഷ്ട ആടാ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതും ഇപ്പം. ആ സാമ്പാറിനകത്ത് ഞങ്ങളുടെ അമ്മ മെയിന ആയിട്ട് ഇടുന്നൊരു സംഭവമാണ് ഈ വഴുതന്നങ്ങ നമ്മുടെ വ മറ്റ കളറില വഴുതനങ്ങ ആ അതെനിക്ക് അറിഞ്ഞൂടാ ഞാൻ സാമ്പാറില് വഴുതന ഇട്ടിട്ടില്ല അമ്മ. അമ്മ വഴുതനങ്ങ. ഇട്ട് സാമ്പാർ വെച്ചിട്ട്.
അതല്ലാതെ സാമ്പാറിനകത്ത് ഇങ്ങനെ ജസ്റ്റ്. ബാക്കി കഷ്ണങ്ങളെല്ലാം വേച്ചിട്ട് ഇത് വഴറ്റി ചേർക്കും അങ്ങനെ ഇവിടെ.
ആന്നോ ആ ഹാ ഹാ ഇത് ആ ആ ശരിയാടാ.